അടോ
ഹലോ കേൾക്ണ്ല്ലേ ഹലോ
വല്ലാതെ സംസാരിക്ക്ണൊന്നും കേക്ക്ണ്ല്യല്ലോ ഞാ പറണ്ട് കേക്ക്ണ്ടോ?
ഹലോ കേൾക്ക്ണ്ണ്ടോ ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്യ.
ആഹ് കൊറഞ്ഞ് സബ്ദത്തി കേക്കുന്നുണ്ടോ എന്താ.
ആഹ് എന്താറിയില്ല ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചിട്ട്. ഇതേപോലൊന്നും കേൾക്ക്ണെ ന്തെ കട്ടായി തോന്ന്ണ്ണ്ട് ഒന്നും കേൾക്ക്ണില്ലാ
കൊർഞ്ഞ ശബ്ദത്തിലാ കേൾക്ക്ണ്ടെ കേൾക്ക്ണ്ട് പഷേ കൊറ്ഞ്ഞ ശബ്ദത്തിലാ കേൾക്ണ്ടെ
അഹ് ആഹ് ആന്ന പറ്ഞ്ഞോളി
ങ്ങക്ക് വേറെ കോളൊക്കെ വന്നിട്ട്ങ്ങനെ പ്രശ്നണ്ടേന്നോ
ഇല്ല വേറെ ഇല്ല്യ ത്പ്പോ മുൻപ് കൊർച്ച് മുമ്പൊരു കോള് വന്നിര്ന്നു. അ കോള് വന്ന് കൊർച്ച് നേരം സംസാരിക്ക്ണെടീകൂടെ കട്ടായി.
ഉം ശെരി ഭക്ഷണം കഴിച്ച് കെട്ന്നോ?
ആഹ് കെട്ന്നു ഒറങ്ങാനായിറ്റ്ല്യ ഒറങ്ങാൻ ടൈം ആവ്ണൊള്ളൂ.
ഏഹ്
ഉം
ഞങ്ങള് ഒർങ്ങ്ണ ടൈമൊക്കായി പശേ ഇന്നീ ടാസ്ക്ള്ളതൊണ്ട്ങ്ങനെ ഇരുന്നതാ.
ഞങ്ങള്വ്ടെ ഒറങ്ങ ഞാ ഒർങ്ങണങ്കില് പന്ത്രണ്ട് മണിയൊക്കാവും. ഫോൺല് ഇന്സ്റ്റാഗ്രാമിലൊക്കെ കയറിയൊക്കൊന്ന് താക്കി അങ്ങനെ സംസാര്ച്ചിട്ട് അല്ലങ്ങനെ എന്താ കണ്ട് റീൽ റീൽസൊക്കെ കണ്ടങ്ങനെ ഇരുന്നിട്ടെ ഇപ്പങ്ങനെ ടാസ്ക്ണ്ടായത് കൊണ്ടന്നെ ഞാനും ഇപ്പോങ്ങനെ ഇര്ക്ക്ണത്. കുട്ട്യാളൊക്കെ ഏഹ് ട്ട്യാളൊക്കെ ഒർങ്ങി മക്കളൊക്കെ ഒർങ്ങിയൊ ആഹ് ഒർങ്ങി ഒർങ്ങി അവിടെ ഒറ്ങ്യോ?
ആഹ് വടെ മക്കളൊക്കെ ഒറ്ങ്ങീണ്. ഇൻക്ക് മൂന്നാള് മൂത്താള് പ്ലസ്റ്റൂനാ.
ആഹ് ആഹ് ആഹ് ആഹ് ൻക്കും മുന്നാണ്. ഇന്റെ മൂത്തത് ഏയിലാണ്.
ഉം
നാല് എന്ന്ട്ട് എന്തൊക്കെ ആഹ് ആഹ് ആഹ് അങ്ങനെ ലെ വേറെന്തെക്കെ ചെറിയ മക്കൾണ്ട ചെറ്ത് യുകെജി
ഏഹ് അയ് ശെരി.
ഉം
ഉം ങ്ങള് വേറെന്തേം കോഴ്സിനെന്തെങ്കിലും പോയിനോ?
ഇല്ല ഒന്നിനും ഞാ പോണിയ്യ ഞാപ്പൊന്നും ചെയ്യനുയ്യ ഓൺലൈൻ ആയിട്ടും ചെയ്യ്ണില്ല. ഓഫ്‌ലൈനായിട്ടും ചെയ്യ്ണില്ല ഒന്നും ചെയ്തിട്ടില്ല ഉം ങ്ങളെന്തേ ചെയ്തിരുന്നോ ഓഫ്‌ലൈനായിട്ട് ചെയ്യ്ണ്ണ്ടോ
ഇല്ല ഞാനിത് ആദ്യായിട്ടാണ്. ഇങ്ങന ഒരുതീ കേർണത് ന്നെ ആദ്യയിട്ടാണ്.
ഓൺലൈനായിട്ട് ല്ലേ കൊറേണ്ട് ഇതിന് മുമ്പ് കൊറേ ചെ ആഹ് ഇതിന് മുമ്പ് കൊറെ ചെയ്തിരുന്നു ഉം കൊറെ ചെയ്രുന്നു ഇപ്പ ഷെ ഞാനൊന്നും ചെയ്യണില്ല ഇൻവെസ്റ്റ്മെന്റ്ള്ള കോഴ്സ് കൊറേ എല്ല കൊറേ ഇതൊക്കെ ചെയ്തിരുന്നു.
ഏഹ്
ഇപ്പൊക്കെ പോയി ആഹ് ടൈല് കൊർച്ചൊക്കെ ജസ്റ്റ് കൊർച്ച് നമ്മൾക്ക് നമ്മൾതൊക്കെ അതന്നെ എൻ്റെതൊക്കെ വീട്ടിൽ ഇടാൻള്ളത് ഒക്കെ അങ്ങനൊക്കെ പ്പ നല്ല നല്ലോണം പുതിയതൊന്നും തഴിക്കാറില്ലാ
ആഹ്
അങ്ങനൊക്കെ ആഹ് പുതിയതൊക്കെ പൊറത്ത് കൊടുക്കാറുള്ളു, ഉം ഫംഗഷനൊ ഇടുക്കുണോക്കെ, അങ്ങനൊക്കെ പിന്നെ അധികപ്പൊ പ്പധികം റെഡിമെയഡ് അല്ലേ എടുക്കല് യൂനീ, കുട്ടികള് ആഹ് അപ്പ കുട്ടികളെ യൂണിഫോം അതൊക്കെ ചെൽപെങ്കി അങ്ങനേ ഒക്കെ കൊടു പൊറത്ത് കൊടുക്കാന്നല്ലാതെ ഏഹ് ഇപ്പ അധികും റെഡിമെയ്ഡ പിന്നെ കു കുട്ടിയാ ഇപ്രാവശ്യം ഞാൻ അടിച്ചൊടുക്കെ ൻറെ മോളത് ആഹ് ആഹ് അത് ഞാൻ അടിച്ചു കൊടുത്ത് ഞാ ഒരു പേടിണ്ടായിരുന്നു ഞാനങ്ങനെ വല്ലാതെ അടിക്കലുണ്ട് ഞമ്മളതൊക്കെ അടിച്ചാന്നല്ലാതെ കുട്ടിയളതൊക്കെ ഞമ്മക്ക് ഇഞ്ഞിപ്പോ യൂണിഫോം ഡെയിലി ഇടാള്ളതല്ലേ അപ്പോ ഓ ശരിയാവോ ഇല്ലേനൊക്കയൊരു ബുദ് ഒരു ഇത്ണ്ടായിനു, ഇന്നാലുആണ്ട് അടിച്ചു രണ്ടും കല്പ്പിച്ച് ആണ്ട് അടിച്ച്
ഉം, ഉം ഞമ്മൾക്ക് അറീണ ഇങ്ങനെ കാണുമ്പോ പിന്നെ ഞമ്മളെന്നെ ഇത് എത്ര ഉം ഉം കൂലി എത്ര കൊടുക്കണം, ഒന്ന് അടിച്ചാന്
ആഹ് എന്നെ പ്പോടി ക്കാനൊരു കു ഒരു ഡ്രസ്സ് അടിക്കണെങ്കി അഞ്ഞൂറ് രൂപ വാണം യൂണിഫോമാവുമ്പോ കു കൊറാ ഇരു മുന്നൂറ് അങ്ങനെ എന്തൊക്കെണ് യൂണിഫോം
യൂണിഫോം നല്ല റേറ്റ്ണ്ട് ഞാപ്പോ മോൻക്ക് രണ്ട് രണ്ടൂട്ടം അടുപ്പിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറായി
ആവു, ആയിരത്തി ഒരുന്നൂറൊക്കെണ്ട്ലേ
ആഹ് പിന്നെ ശീല ഈ പ്പയിന് റെ യൂണിഫോം റെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ട്ണില്ലല്ലൊ ആദ്യൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് യൂണിഫോം
ആഹ് അതെ, അതെ, അതെ ഇപ്പൊ യൂണിഫോം തന്നെ ആ ശീലന്നെ വാണം, ശീലട്ടണതാക്കി ശീലടുത്ത് എന്തറിയ ശീല വ് സ്കൂൾന്ന് കിട്ടുഅല്ലായൊനും ഗവൺമെന്റ് ആവുമ്പോ സ്കൂൾ മറ്റേ പിന്നെ നമ്മള് വാങ്ങണം
അല്ല, ഇപ്പോ ഇപ്രാവശം ഇൻ്റെ മോന് ഇൻ്റെ മോന് അഞ്ചാം ക്ലസ്സായിട്ട് പുതിയതായിട്ട് ചേർന്നത്, അപ്പൊ പിന്നെ ഞ്ഞി അടുത്ത വർഷേ കിട്ടുള്ള ഈ വർഷം കിട്ടു ല്ല ഉം, ഉം മറ്റേത് പിന്നെ ഷീല ഫ്രീ ആയിട്ട് കി ട്ടുമ്പോ പിന്നെ അടിക്കൂലി നോക്കിയാൽ മതി ഇത് ശീലക്കും വേണം ഉം അടിച്ചാനും വാണം ഞമ്മക്കെന്നെ അറിയണങ്കി ഒരു വിദക്കെ തട്ടിക്കൂട്ടാ
അ ആഹ് ഞമ്മിൾ പഠിക്കണ ടൈമിലേ പഠിക്കാന് പോണ ടൈമില് ഞാന് ഇതേപോലെ പാ ഒരു മാസത്തെ കോഴ്സിന് പോയിരുന്നു ടൈലറിങ്ങിൻ്റെ ഇതിന് അത് മുഴുവം പഠിചില, അപ്പൊത്തിന് മടിച്ചിട്ട് മടിയായിറ്റ് എറങ്ങി പോന്ന് പിന്നക്കെനെ യൂട്യൂബിൽ നോക്കിങ്ങാണ്ട് അങ്ങനെ ചെയ്തതാണ്
ആഹ് ഇപ്പഅയിന് എല്ലാരും നല്ല യൂട്യൂബിൽ തന്നെല്ലേ എല്ലാതും വര്ണ്, ഇൻകൂണ്ട് ആഗ്രഹൊക്കെ പഠി ക്കണം, ഒരു മിഷീൻ വാങ്ങണം എന്നൊക്കെ ആഗ്രഹ ഒക്കെ ഇണ്ട്
ഉം
ന്നാലും നമ്മള്
പെറ്ത്ത് ആ ആന് പൊറ്ത്ത്ക്കൊന്ന് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കണന്നുണ്ടെങ്കിൽ ത്തന്നെ അൻമ്പത് രൂപ കൊടുക്കണ്ടേ ഒരു മാക്സി ഒക്കെ അടിച്ചാണെ തന്നെ
ഞമ്മക്കന്നെ അങ്ങനൊക്കെ അടിച്ചണങ്കിൽ
അതെ, അതെ
തു കുപ്പായം തുന്നിട്ടാലും ഒക്കെ മാണ്ടേ കൊണ്ട്, പോക
പ്പ തൊക്കെ ഇട്ക്കണ ആൾക്കാരല്ലെ, എന്താ പുതേ ഡ്രസ്സാളൊക്കെല്ലെ നമ്മള് ഫങ്ഷനെടുക്കെള്ളു ഡയലി യൂസിന് ഇപ്പോ നമ്മള് എടക്കൊക്കെ എടുക്കൂല്ലെ മാക്സി ആയിട്ടും എന്താണ് ത്രീ പീസ് ആയിട്ടൊക്കെ എടക്കെക്കെ എടുക്കല്ലോ അതെക്കെ ഒന്ന് ഷെയ്പ്പാക്കണ്ടങ്കിലെക്കെ തന്നെ
ഉം ആഹ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഞാനിവിടെ എന്റെന്താണ് ഉപ്പാന്റെ അനിയന്റെ വൈഫ് ഒക്കെ ഇങ്ങട്ട് കൊണ്ടോന്നരും അവർക്കങ്ങനെ അടിച്ച് കൊടുക്കും പെർത്ത്ക്കെന്നും ഞാന അങ്ങനെ ആർക്കും അടിച്ച് കൊടുക്കലില്ല അതേണ്ട് വീട്ടില് റിലേറ്റീവ്സ് ഒക്കെ ഇതെമാതിരിക്ക് കൊണ്ടേന്നരും അപ്പ ഒരോസം അങ്ങനെ അടിച്ച്താക്കും ഇന്നലെരു മാക്സി വാങ്ങക്കട്ടെ അതിങ്ങനെ ഒന്ന് ഇതാക്കാന് ഒന്ന് ഷേയ്പ്പാക്കാന് ഇണ്ടാവല്ലോ?
മാമ് മേലടിച്ചാനും ഷെയ്പ്പാക്കാനും അഹന്റെ ചെറ് ചെറു മട്ടത്തിലെക്കെ അറിഞ്ഞാലും ഒരു വല്ല്യ
അങ്ങനെക്കെ അടിച്ച് കൊടുക്കും പിന്നെ ഇമ്മാന്റതൊക്കെ ഞാ തന്നെ വെട്ടി അടിക്ചല്
അഹ്
എൻക്കുള്ള ചുരിദാറൊക്കെ ഞാനെടുക്കും ചുരിദാറ് അങ്ങനതെക്കെ
ആ ഞമ്മക്കന്നെ പിന്നെ എങ്ങനെയാലും കൊഴപ്പല്ലാന്നുണ്ടാവും പെർത്ത്ക്ക് കൊടുക്കുമ്പോ ഒരു വേദന
അതൊക്കെ പിന്നെ നമക്ക് അഹ് നല്ല പോലെ അറിയാൻ നമ്മള് ചെയ്ത് വെച്ച എന്തെലും തെറ്റ്ണ്ടങ്കില് പിന്നെ അവരത് ഇതാക്കുലെ പിന്നെ വ്യതത്തിനാ പിന്നേടാ അസ്ബന്റ് ഗൾഫിലാണ് എന്താണ് ഹോബിയൊക്കെ വായിക്കല് വായനൊക്കെ ഇണ്ടേ വായന ഇത് പല മൂവീസ് കാണ
ഞാര് കണ്ടീന്യേ ആദ്യക്കെ റീഡിങ് ക്കെ ഇണ്ടേനു ഇപ്പ അതൊന്നുല്ല അപ്പ ഈ മക്കളാ നോക്കലും വീ ഇമവെച്ച്ണ്ടാക്കരിക്ക ആണ് ഇപ്പ അതൊന്നുല്ല അപ്പ
ഒഴിവുളോളെ ഒഴിവ്ട്ട്യാല് ഒറങ്ങാൻ നിക്കും
മൂവീസൊക്കെ കാണേ ഒറ്റക്ക ഒറ്റക്കാവു ലെ വീട്
ആ ഇപ്പ ഈആഹ് ഇതില് കോറ്യോരാണ് പ്പം വർക്കെക്കെ പോയത് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒന്നും അപ്പ് ഇണ്ടായത് നല്ലതാണ് അയ്ന് ഓരോ ഉർക്ക് ഒർക്കെക്കെ പോയി കിട്ടിക്കൂണു ഇത് ഏത് നോരം ഒർക്കൂങ്ങി കൊണ്ടേക്കാരം
ആഹ് ഫോണ് മല് കളിക്കലും ഫോണ് എൻ്റെ ഫോണാണ് മൈന് ഉറക്കം പിന്നെ പകല് കൊറച്ചേരന്നു ഒറങ്ങും ഇപ്പവര് അതുല്ല അപ്പൊ ഈ അതന്നെ ഈ ടാസ്ക് ഇണ്ടായതേണ്ട് അങ്ങനെ ടാസ്ക് ചെയ്ത്കാണ്ട് രിക്കും ഉം
ഇപ്പല്ലല്ലേ അയ്ന് ഇപ്പ ഇത് ഈ ടാസ്ക് വന്നാരെ പിന്നെ ഒർക്കെന്നുല്ല.
ആഹ്
അത് കംപ്ലീറ്റ് ആക്കട്ടെച്ച്ട്ട് ഇതിമേരിക്കും
പിന്നെ വേറെന്തൊക്കെ?
വേറെ നല്ലതന്നെ.
ആഹ് ഹസ്ബന്റ് നാട്ടില് ല്ലളാണോ അതേ
ഇല്ലല്ല ന ഒല് ദുബായിലാണ്
ആഹ് ആഹ് ആഹ് പിന്നെ എങ്ങനെയൊക്കെ കാര്യങ്ങള്. ട്രിപ്പൊക്കെ പോുക പുറത്തക്കെ കറങ്ങാനൊക്കെ പോകറുണ്ട് കുട്ടികളായിട്ട്.
ഇല്ല ഒരു വരുമ്പോ ആ ടൈമ പോകുന്നല്ലാതാ നമ്മള് ഒറ്റക്കാ പോവല്ന്നില്ല
ഫാമിലി ട്രിപ്പ് അങ്ങനെ ഒന്നും പോകാറുണ്ടാവില്ലേക്കാറല്ലേ ട്രിപ്പ് അവരൊക്കെ വരുമ്പോൾ തന്നെ പോ പോവലുണ്ടാവൂടൂലേ
ഇവര് ഉണ്ടയ പോവ അല്ലെങ്കിൽ അവിടെ ഇരിക്കും
കുട്ടിള്ക് ഇഷ്ട ഉല്ലോ പോവാൻ അടുത്തക്കെ ഒന്നും പോവാറില്ലേ വ വണ്ടൊക്കെ ഡ്രൈവ് ചെയ്യോ
അഞാ ഞ്ഞനോ ഞാൻ ഡട്രൈവ് ചെയ്യൂല്ല
ആഹ്
വയ്യാ
ഇല്ല ഇല്ല അങ്ങനെ ചെയ്യാറില്ല എനിക്കും അറിയില്ല പഠിക്കാൻ ആഗ്രഹുണ്ട് പിന്നെ ഒരു പേടി
ഒരു പേടിയാണ് എല്ലാരും ഇത് പോണ് കാണുമ്പോ അങ്ങനെ വിചാരിച്ചു നമ്മളെ സ്വന്തം കാര്യങ്ങളെങ്കിലും ഇങ്ങനെ നടന്നീനാന്ന് വെച്ചിട്ട് ഒരു ധൈര്യം മനസ്സ്ക്കൊരു ധൈര്യം വരുന്നില്ല
ആഹ് അതന്നെയാ ന അങ്ങനെ എല്ലാരും ഇത് ഇവിട്പ്പെൻ്റെ അനിയത്തി അതേമാരി നാത്തൂന് അവരൊക്കെ ക്കെ അവരാ വണ്ടി എടുത്തിട്ടാണ് അപ്പൊ ക്ലാസ്സിന് പോക്കും വർക്കിനൊക്കെ പോണൊക്കെര അങ്ങനെ അപ്പൊങ്ങിന വിചാരിച്ച നമുക്കും ഒന്ന്ന്ന് പഠിച്ചിരുന്നുണ്ടെങ്കി നമുക്കു ഇതേമാരി ഒണ്ടെങ്കിലൊക്കെ എറങ്ങാനൊക്കെ ഒരാള് ആഹ് ആന്നെ അതെല്ലേന്ന് വെച്ചിട്ട് ഞാ വിചാരിക്കും പിന്നെ
ഉം
പിന്നെ പിന്നെ ഒര് പേടി പിന്ന നമ്മള് ഓരോ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോളെ അപ്പൊ ഒരു പേടി അപ്പൊ പേടി അപകട കേക്കുമ്പള അധികം പേടി ഇപ്പ ഇവിടെ അടു ത്ത് അങ്ങനെ ഉണ്ടായി ഏ ഒരു ആള് സ് ഡ്രൈവിങ്ങിന് പോവുവാണ് പഠി ഒരു വിധോക്കെ പഠിച്ചെക്കണ് പിന്നെ അതു മാടി പോവൂന്ന് അപ്പോ വലിയ ട്രക്ക് വന്നങ്ങാണ്ട് ഇതായി അതൊക്കെ കേക്കുമ്പോ ആകെ പേടിയാണ് ജസ്റ്റ് സൈഡ് കൂടെ പോയിട്ടൊളള ചെറിയ ഇടുങ്ങിയ റോഡാണ് അത് ഈ കുട്ടി ഈ പെ ചെറിയ പെൺകുട്ടി ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് ചെറിയ രണ്ട് കുട്ടികളാണ് കുട്ടികളാണ് എന്നിട്ട് ഇതേമാരിക്ക് വണ്ടി പോയപ്പോള് സൈഡ് കൂടെ ഇപ്പ ഈ വണ്ടി ഈ വല്ല്യ വണ്ടിയാണ് വല്ല്യ എന്താ ഒരു നമ്മള മൺ മണ മണ്ണൊക്കെ കൊണ്ടോണ ആ വണ്ടിയാണ് ആ വണ്ടി സൈഡ് കൂടെ ചെറുതായിട്ടൊന്ന് പോയിട്ടുള്ളൂ ആ പെണ്ണ് അയിൻ്റെ അടിപ്പെട്ട് പോ മരിച്ചു ചെറിയ പെണ്ണ് വലിയ പ്രായൊന്നുല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോള് നമുക്ക് ഒരു പേടി അ ആഹ് എന്ത പ്പോലെ അതന്നെ ഇവളും പഠിക്കാ പോണ പഠിച്ച് കഴിഞ്ഞിട്ട് ലൈസൻസ് എടുക്കാം അങ്ങനെന്തിനോ അതിൻ്റെ പോവാ തോന്നണുണ്ട്
എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവള് വണ്ടി എടുത്ത് പോവായിരുന്നു അപ്പൊളാണ് പറ്റിയത് ഉം അല്ല വരുമ്പോ ഇതൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ടെക്കണ് ഹെൽമറ്റൊക്കെ പൊറത്തു ഇതായി ഇതൊക്കെ ആകണ്ട് പറയണിയാവോ അത്ര അങ്ങനെ ആയിക്കണ് ഞാൻ അങ്ങനെങ്ങെ വീഡിയോയിൽ കണ്ടതാണ് ഓ തലച്ചോറൊക്കെണ്ട് ഉം മേത്ത് കൂടെ കേറിരിക്കണതേ ദേഹത്തൂടങ്ങട്ട് കയറുമ്പോൾ തന്നെ എന്താണ് അവസ്ഥ ചെറിയ രണ്ട് മക്കളും
ഉം
കുട്ടികക്ക് പോയി അതു തന്നെ
ഉം ചെറുപ്പത്തിലെ കുട്ടികക്കുമ്മ ഇല്ലാതായിന്നന്നെ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ആയ്ക്കോട്ടെ അസ്ലാഅലൈക്കും
വലക്കുസ്സലാം